ഓ.
ഹലോ.
അസ്സലാമു അലൈക്കും.
വ അലൈക്കുമുസ്സലാം കേക്കുന്നില്ലേ?
കേൾക്കണിണ്ട് എന്തൊക്കെയ വർത്താനങ്ങളൊക്കെ?
എന്താ വർത്താനം ഇങ്ങനെ അന്തം വിട്ടതാണ് ഇവിടെ ഇരിക്കണ്.
ആഹ് ആഹ് ഇന്ന് എന്തെ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലേ?
ഇന്ന് ഒരു പരിപാടി ഇല്ല ഇന്ന് കടന്നണ്ട് ഒറങ്ങ കഴിഞ്ഞ അല്ലാത്ത പരിപാടി. മക്കള് വരുവോളം മഴ ഇടയ്ക്ക് ഇങ്ങനെ മഴയുണ്ട് അതിന്റെ ഇടെയിൽ ഒന്ന് വെയില് ഇറക്കും അങ്ങനെ അങ്ങനെ പോണ്.
ഏഹ് ആഹ് ശരി.
എന്താ അവിടുത്ത അവസ്ഥ?
ഇവടേം അങ്ങൻ തന്നെ ഒന്ന് അങ്ങട് പാറും വെയിലറച്ചും പിന്നെ അതേമായിരി പാറും.
ആഹ് ആഹ്.
അതന്നെ അവസ്ഥ എന്താ കുട്ടികളൊക്കെ പോയിലെ?
ഒക്കെ പോയി എല്ലാരും പോയി ഇനി ഞാൻ ഇങ്ങനെ കുത്തർക്കാണ്. ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു.
ഏഹ്.
ക്കെന്താ ഇന്ന്.
ഇൻക്കിന്ന് സാമ്പാറും ബത്തൽ മീ പൊരിച്ചതും, ഇങ്ങക്കെന്താ? സ്പെഷ്യല്?
ഇൻക്ക് ഉച്ചക്ക്ക്ക് ചിക്കൻ ഇണ്ടെയിനു മക്കൾക്ക് സ്കൂൾക്ക്ണ്ടാക്കിയത് ഇനി വൈകുന്നേരത്തിന് ഇനി എന്തെങ്കിലും ഇണ്ടാക്കണം.
ആഹ് ഉച്ചക്ക് പിന്നെ എങ്ങനെയെങ്കിലും ഒക്കണ്ട് ഒപ്പിച്ചണം. ആഹ് അവിടന്ന് ഒച്ചപ്പാടൊക്കെ കേൾക്കണ്ടല്ലോ.
അപോണരിയാണ്.
ഏഹ് ഏഹ് ഉറങ്ങി കഴിഞ്ഞ് എണീക്കലൊടങ്ങിയോ?
ആഹ് പയിനൊന്നു മണി ആവുമ്പോ ഉറങ്ങീനു അത്രേ ഒറങ്ങൊള്ളൂ.
ഏഹ് പയിനൊന്നണിക്ക് നേരത്തെ ഉറങ്ങൂലേ അപ്പൊ നമ്മക്ക് കിടക്കാനൊന്നും നോക്കണ്ട.
നേരത്തെ ഒന്ന് ഒറക്കും അല്ലെങ്കി പിന്നെ രാത്രി പിന്നെ ഒറങ്ങാൻ കതിയിട്ടാണേ.
ആഹ്.
ഉം അപ്പം അങ്ങനെ ഒറക്കും.
ഏഹ് ഞമ്മള് കെടക്കാൻ നോക്കണ്ടലെ.
ആഹ് ഉച്ചക്ക്
ആ
കെടകണ പരിപാടി ഇല്ല വേറുതങ്ങനെ ഫോൺ നോക്കിയിരിക്കുക എന്നല്ലാതെ കെടന്ന് ഒറങ്ങല് ഇല്ല.
ഞാനത് കുറച്ചു നേരം അണ്ട് ഉറങ്ങും ഉം ഞാൻ കൊറച്ചു നേരാണ്ട് ഒറങ്ങും.
എല്ലാം കഴിഞ്ഞ് ഒറങ്ങാൻ റെഡി ആയി നിക്കാ?
ഒറങ്ങ അങ്ങനെയൊന്നുല്ല അ ചില ദിവസ് സണ്ട് ഒറങ്ങും ചെലെപ്പോന്നും ഒറങ്ങൂല്ല.
ആഹ് ഒറങ്ങൂല നിസ്കാരം ചോറയ്ക്കൽ ഒക്കെ കഴിഞ്ഞോ?
ഒക്കെ കഴിഞ്ഞ്.
ഏഹ് അയ് ശരി.
ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കാണ്.
ഏ ആരു ഉണ്ടാവല്ലോ ങ്ങളന്നെ ഉണ്ടാവുള്ളൂ ല്ലേ?
ഉമ്മണ്ടവിടെ-
ഏഹ്അയ് ശരി.
അമ്മാണ്ട്ന്ന് ആഹ് അമ്മ ഇവിടെണ്ടാവലുണ്ട് ഇവിടെ ഇണ്ടാവും എല്ലോടത്തും നിക്കും.
ഏഹ് മാറി മാറി ഇങ്ങനെ നിൽകൂല്ലേ?
ഉം താത്തരോടുക്കും എല്ലോടതുകുടിം പോവും-
ഏഹ് തറവാട ഇങ്ങളദ്-
ആഹ് ഞാൻ ചെറുത് തറവാട് പറയാൻ ല്ലേ-
ഏഹ്.
പേരൊക്കെ മാറ്റി തറവാട്ട് പേരൊക്കെ പൊയ്ക്കണ് പറച്ചില് ന്നാലും തറവാട് ന്നയ്
ആഏഹ്
ചെറിയ മക്കള എന്താ എത്ര നമ്മള എത്ര പുതുക്കി പണിതലുംല്ലേ? പറച്ചിലാണ് ലെ രസം പറ അങ്ങനെ പറയല്ലോ ആദ്യ എല്ലേല പറയ്-
ഉം എന്താന്ന് രാവിലെ കടിണ്ടാക്കിയെ?
രാവിലന്ന് ദോശയും ചട്നിം.
ഏഹ് ശരി.
ഉം ദോശം ചട്ട്നി ഉം എന്തേ അവിടെക്കെ മക്കൾക്കൊക്കെ സ്കൂൾ
ഞാനിപ്പൊ ഇന്ന് സ്കൂൾക്കൊന്ന് ചിക്കൻ പൊരിച്ചെടുത്തീനീ രാവിലെന്ന്. പിന്നെ കട്ടിപ്പത്തിരി ഉണ്ടാക്കി തേങ്ങട്ടക്കാണ്ട്.
ആഹ് ആഹ് ആഹ്.
അങ്ങനെണ്ടാക്കി-
അയിക്ക് കറിയോ?
അയിക്ക് ചിക്കൻ കറിയൊകായാൽ പറ്റും നല്ല അക്കൊക്കെ നല്ല കറിവാണം ചപ്പാത്തിക്ക് അങ്ങനത്തേകൊക്കെ
ആഹ് ആഹ്-
ചിക്കനോ ബീഫൊക്കെ നല്ല കറിവാണം അല്ലാത്തൊന്നും ഉണ്ടായ വെജ-
ഉം അതന്നെ.
ഉം അപ്പത്തിക്ക് പിന്നെ ചിക്കൻ അപ്പത്ത്ക്ക് പിന്നെ ചട്ടണി ആയാൽ മതി. കുറചെരുയൊക്കെ ഇട്ട്ഇ ണ്ടാക്കിയാലേ-
അതന്നെ.
നിങ്ങളങ്ങനെ തേങ്ങ കൊണ്ട ഉണ്ടാക്കിയത തക്കാളികൊണ്ടോ?
ഞാന് തക്കാളി കൊണ്ടും ഉണ്ടാക്കും തേങ്ങ കൊണ്ടും ഉണ്ടാക്കും പല വിധം ഉണ്ടാക്കും. ഇന്നതന്നെ ഒരു ദിവസം ആക്കൂല ഒക്കെ മാറി മറിച്ച് അങ്ങനെ ആക്കും ഉം. അങ്ങനെ തക്കാളി ചമ്മന്തി ഒരു തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ വെല്ലുള്ളിയും തക്കാളിയും നമ്മള് ആഹ് എണ്ണയൊക്കെ വാട്ടി ഉഴുന്നും പരിപ്പൊയിക്കെ ഇട്ടിട്ട്- ആഹ് ചൊമന്ന മുളകും ഇട്ടിട്ട്. പിന്നെ കൊറച്ച് മഞ്ഞളും മുളകും ഇട്ട് ഏഹ്. -
ആഹ്. പുളിയിടുവോ?
പുളിയിട്ടപ്പം ഞാൻ ഒരു ദിവസം പുളിയിട്ടുണ്ടാക്കി അന്ന് എന്റെ ഹസ്ബൻഡ്ഇന് പറ്റിയില്ലേ
ആഹ് പുളി അത് മുന്നേക്ക് കിടക്കണ്ടല്ലേ ആ പുളി-
ആ പുളി മുന്നി കിടക്കണ്ട് അയിന്റെ
ആഹ് മുന്നിക്കിടക്കുണ്ട് ആഹ് ആഹ് ആ പുളിയൊരു ഒരു മുന്നിക്കട ണ്ട് പക്ഷെ ഇവിടെ എന്റെ മകന്ക്ക് ഇഷ്ടായിക്കണത് ചട്നി അ- നിങ്ങക്ക് അതുണ്ടാക്കി കൂടെ
അതന്നെ.
ഉം പക്ഷെ ഇനക്ക്തൊരു പുളി ഒരു മുന്നക്ക് കുത്തല് വരുന്നുണ്ട്.
ഏഹ് എനിക്ക് എനിക്കല്ലെങ്കിലും ഇനിയൊര് ചട്നി അല്ലെന്ന് പിന്നെ ഞാൻ ചട്നി ണ്ടാക്കി കുട്ടിയാക്കൊന്നും ഇഷ്ടല്ല ചട്നി ന്നട്ട് ഞാൻ ഓൽക്ക് എന്തെയ്ത്ച് ച്ചാല് കൊറച്ച് പുളി ഇന്റെ മ്മ ണ്ടാക്ക്ണ ചട്നി അങ്ങനെ പുളി കൊറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട് തേങ്ങായവ്ണ്ട് അപ്പൊ ഞാൻ എന്താട്ട് ട്ടി ഓൽക്കങ്ങനെണ്ടാക്കി കൊടുത്തു അപ്പല്ലഷ്ടായി അപ്പല്ലാരും കൂട്ടി
എങ്ങനെ ണ്ടാക്കിയെ
അത് സാധാ മ്മള് ആ സാധാ മ്മള് വെളുത്തുള്ളിം ഇഞ്ചിം പിന്നെ ത് കൂട്ടിക്കാണ്ട് അരക്ക മിക്സിയില് പച്ചൊമളകും ട്ട്ങാണ്ട് ന്നട്ട് പിന്നെ മ്മള് കടുകും കരിയേപ്പിന്റെ ലയും ഇട്ടിട്ട് അയ്ക്ക് കൊറച്ച് പുളിയും വള്ളം പാറ്ന്നാണ്ട് ഈ തേങ്ങിംഅയികൂടെ ട്ട്ങാണ്ട് ഉപ്പും ട്ട്ങാണ്ട് ആ ഉപ്പും ട്ട് ങാണ്ട് കറി വെക്ക അത് ഭയങ്കര ഇഷ്ടായിന് ന്ന്വ്ടെ പുളി ഇട്ടിട്ട് ആ പുളിട്മ്പൊ ചെറിയൊര് പുളിന്റെ ര് ആ കറിക്ക് വേറൊരു ടേസ് സ്റ്റ് ണ്ടാവൂല്ലേ പുളിയാവുമ്പൊം പിന്നെ ഈ വെളത്തുള്ളിം ചീരുള്ളിം ഒക്കെപ്പാടെ കൂട്ടി ഇഞ്ചിംഒക്കെപ്പാടെ കൂ കൂട്ടി നമ്മള് ആ തേങ്ങേന്റെ കൂട്ടത്തില് അരക്കുവല്ലേ അപ്പത് വേറെ ടേസ്റ്റ്
ആ വേറെ ടേസ്റ്റ്
ങ്ങളെന്തൊക്കേ കറിണ്ടാക്കല്
ഞാന് അങ്ങനൊക്കെ തന്നെ അപ്പത്ത്ക്ക് ചട്നിയോ അല്ലെങ്കിൽ ചെറുപയറോ കടലേ എന്തെങ്കിലൊക്കെ ണ്ടാക്കും കടല കാര്യായിട്ടും പുട്ട്ക്കാണ്ടാക്കാ ആ തൂമ്പിക്കും ചി ചീരുള്ളി അരിഞ്ഞിട്ട്കാണ്ട് ആത് ആ തേങ്ങരക്കാതെ
ഏ വ്ടെ ന്റെ ഹസ്ബൻഡിനൊക്കെ തേങ്ങരച്ച് അതന്നെ തേങ്ങെരക്കണം ഇവടെ ഇവ്ടെ ഇന്ക്കാണെങ്കി ഭയൻ ഭയങ്കര ഇഷ്ടാ കടല ട്ട് മാത്രട്ടോ ന്ക്ക് ഭയങ്കര തൂമിച്ചാ ന്ക്ക് ഭയങ്കര ഷ്ടാ നെട്ട് ഞാനെന്താട്ടും ഇന്ക്കും മക്കക്കും ഇനി മക്കളെ ഇഷ്ടം പോലെ എന്താച്ചാ കാട്ടിക്കോട്ട വെച്ച് രണ്ട്ന്നും കൂ ട്ടല്ലോ ഞാൻ കൊറച്ച്ങ്ങട് മാറ്റിക്കും ന്നട്ട് ഓൽക് തേങ്ങരച്ചു വെക്കും ആ അമ്ക്ക് അമ്മ്ളെ ഇഷ്ടത്തിന്ഇൻക് പറയാണ്ടൊ ന നാല് വിതൊക്കെ ആക്കുമ്പോതിനാ ദേഷ്യം വെരും പക്ഷെ ചെന്ന ഇഷ്ടത്തിന് ആ തേങ്ങരച്ചെ വലിയൊരു രസം തോന്നില്ലേ ഒരിഷ്ടം തോന്നഞ്ഞാൽ അങ്ങനെയാണല്ലോ നമക്ക് ഇഷ്ടം തോന്നാഞ്ഞാൽ പിന്നെ മ്മള് അത് വല്ലാകൂട്ടൂലല്ലോ അപ്പൊ പിന്നെ ഏതായാലും തൂമിച്ചേന്റെ ആവിശ്യല്ലേള്ളൂ അയിന് കുറച്ചാമുക്കിച്ചാ പ്രശ്നം തീർന്നീല്ലേ ചാരിച്ച്
ആ ആ ആ ആ സെരി അതെന്നെ ഏ എന്നതായാൽഎന്നും കറി ണ്ടാക്കണോങ്ങക്കും
അ എന്നും നിത്യം വാണംവ്ടെ
ആ ത് പിന്നെ തേങ്ങ രാവ് ഉച്ചകത്തെ കറിക്ക് തേങ്ങരക്കണംന്ന്ണ്ടൊ ഹസ്ബെന്റിന്
ഏയെ അത് അങ്ങൻത്തെ പ്ര അങ്ങൻത്തെ പ്രശ്നങ്ങന്നുല്ല താളിപ്പും പറ്റും ഞാൻ മുരിങ്ങാൾച്ചും തതക്കാള്യാൾച്ചും അങ്ങനെല്ല മ്മള എല്ലാ ജാ താണ് ആ മുരിങ്ങണ്ട് വ്ടെ രണ്ട് മൂന്ന്
ന്തിങ്ങ വീട്ടില്ണ്ടോയ്ക
ഇണ്ട് അറ്യാ മുരിങ്ങണ്ട്
ആ
മുരിങ്ങ വേറൊരു രസാണല്ലോലേ കറി‌യെച്ചാലും ഉപ്പേരിച്ചാലൊക്കെ
ആ തന്നെ
ഉപ്പേരി വെക്കുലങ്ങള് ങളൊകെ തേങ്ങിം പച്ചളൊകൊക്കെട്ട് അതെ ആതന്നെ പർഞ്ഞ ആ ഔ ആ ച്ചൾച്ചെണ്ണറ്റിച്ചാണ്ട് മറ്റോം വർത്താനം പറേലൊട്ങ്ങീണല്ലോ കുഞ്ഞാക്ക
ആഹ് അങ്ങനന്നെ ദിവസം അങ്ങനെ നേരംവെളുത്താപിന്നെ പണ്യന്നേണ് പറ്‌യേ. ഹയ് ചോറും കൂട്ടാനും കറിയും വാണം
നേരം വെൾത്താ പർഞ്ഞാതിരി ദേഷ്യം വെരും ചെലേപ്പം എത്താപ്പം ഇന്ന്ണ്ടാക്ക്ണ്ന്നില്ല ചിന്താഗതിയാ നേരം വെൾക്ക ഞാൻ രാവിലെ ആഹ് രാവിലെ കട്ക്കീന്ന് നീച്ചുമ്പന്നെ അയ് തൊട്ങ്ങിഞ്ഞി അല്ലെയ് ചിന്താഗതി ഞമ്മൾത് എണീക്കുമ്പന്നെ നിസ് സ്ക്കാര്ത്തെ നിസ്കാരത്തിന്റിം പല്ലൊര്ക്ക്ണെന്റിം ഇതാക്ക്ണേന്റെ ക്കെമുന്നെ ബാത്റൂമിക്ക് പോണേന്റെ മുന്നന്നെ നമ്മള് ബെഡ്ന്നെണീക്കുമ്പന്നെ ആഹ് നേരം വെൾത്ത് ഞ്ഞിപ്പോ ആഹ് ഇഞ്ഞിപ്പെന്താ പപ്പത്തിക്ണ്ടാക്ക അതാണ്പ്പ ചിന്താഗതി നമുക്ക് സ്വാഭാവി
ആഹ് വെരും ആഹ് വെരും വെരും ഉം
പെണ്ണായി ജൻച്ച എല്ലാര്
ആഹ് എല്ലാര്ക്കും അങ്ങൻതന്നേക്കും ഇട്ത്തതന്നെല്ലപ്പൊ ഈ ദിവസും ഇട്
എന്നും അതന്നെല്ലേ ഒരു ദിവസെങ്കിലും ഒരു മാറ്റണ്ടെങ്കി തര് ആഹ് ഒരു ദിവസ്സം ഒരു ദിവസം
സ്സുട്ക്ക്ണതതന്നല്ലേറ്യെ ആഹ് അട് ച്ചലും വാരലും മോറലും തോത്തലും തൊട്ക്കലും ആയിറ്റ്
ആഹ് ഒരാഴ്ച്ചീലൊരു ദിവസം മ്മക്ക് മാറ്റം കിട്ടണം പറിം ഞാൻ
ആഹ് മാറ്റം കി
അല്ലെങ്കി പിന്നൊന്ന് ഫ്രീ ആണം അന്നും ഫുള്ള് ഹോട്ടൽ ഫുഡ് ല്ലെ ഞായറാഴ്ച ദിവസോ വെള്ളിയാഴ്ച ദിവസം
ആഹ് അതന്നെ
ഞാൻ പറിംന്റെ ഹസ്ബന്റ് ആഹ് അഹ്ങ്ങക്ക് ചേലാവും പറ്‌യും അത് ഇന്നലെ ഞാനെ ഇവടെ ഇൻക്കി ഞാൻ പർഞ്ഞിലേ ഇന്റെ റോഡ് വന്ന് കാണ്ട് വീട് പോയതാണ്ന്ന് അപ്പയ്ന്റെ മുന്നേ ഒരു ചേച്ചി ഞങ്ങള ആദ്യത്തെ വീടിന്റെട്ത്തിണ്ടൊരു ചേച്ചി അച്ഛായന്മാരാണ് ഇങ്ങട്ടീ ചേച്ചി പിന്നെ ഭയങ്കര കമ്പന്യേനി ഞമ്മള് പിന്നെ ഞങ്ങൾ വാടകക്ക് പോയിട്ടോ ഈ വീട് ഒഴ്ഞ്ഞൊട്ക്കണല്ലോ ഞമ്മള് ഒയ്ഞ്ഞൊട്ത്ത് മ്മളെ വീട് പണിയാണ്ട് ക്കുമ്പമ്മള് വാടക വീട്ടിക്ക് പോണം ഓര്ക്ക് കര്ന്റൊക്കെ കട്ടെയ്താലേ മ്മളെ എമൗണ്ടമ്മക്ക് കേറൊള്ളൂ
ട്ടൊള്ളു. ആഹ്
ആഹ് ഇങ്ങട്ട് ഞങ്ങള്ത് വാടക വീട്ടിന്റെട്ത്തിക്കും പോയതും ഞങ്ങൾക്ക് രണ്ടൂട്ടര് ഒരേവീടിന്റെ മായ്രി അട്ത്താ കിട്ട്‌യേ
ആഹ് കിട്ട്യത്
അവരടീലും ഞങ്ങള് മേലിം അങ്ങനെ കിട്ട്യേ. അ പ്പ അവിട്ന്നും ഭയങ്കര കമ്പനിം ഫോൺവിളീം പിന്നെ പോയപ്പവിടെ എത്തിയാരോ ക്ക ഭയങ്കര കമ്പന്യേനി.
ആഹ് ആഹ് ആഹ്
അയില് പിന്നെ ഞാൻ പർഞ്ഞാതിരി ഇന്നലെ ടീ ആ പരിപാട്യാക്ക്യാണ്ടൊന്നു ല്ല.
ആഹ് ആഹ് ആഹ്
ടില്ല്യ. അപ്പൊ ഇന്നോട് ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞീനി ഇന്നോടും ഹസ്ബൻഡിനോടും മക്കളോടും ഞങ്ങളോട് മാത്രം
ആഹ് ആഹ് ആഹ്
അപ്പൊ ഞാൻ പറഞ് ഏഹ് രാ ഞാൻ വരൂല ഹസ്ബൻഡിന് ജോലി പിന്നെ ജോലിക്കോണഅല്ലേ അപ്പൊ ഞങ്ങള് വരുംന്നുണ്ടെങ്കി ഞൾ ഞാ വിളിച്ചണ്ട് വൈകുന്നേരം എപ്പ്ളേം വരന്റ് അറഞ്ഞ് അയില് പിന്നെ അങ്ങനെ ചേച്ചിക്ക് വിൾച്ചപ്പൊ ചേച്ചി ആഹ് അയില് പിന്നെ ഞാന് ആദ്യം പോയി അങ്ങാടീ പോയി സാധനം വാങ്ങി ഇങ്ങട്ട് ഞങ്ങൾ ആദ്യം സാനം വാങ്ങീട്ട് ഇൻക്ക് ചെര് ചെര്പ്പൂട്ക്കാണ്ടായിരുന്നു ചെരുപ്പ് മയത്തിലതർ ചെരുപ്പാ ഇല്ലതേ അത് വൾ ഞാൻ ഡിന്നർ സെറ്റ് അഹ് ചേച്ചിക്കതൊന്നും ചേച്ചിക്കതൊന്നും ഇല്ലേ ആഹ് പൊട്ടുണതേയ് നമ്മളെ വെള്ളല്ലേ വർ ക്കിങ് വർക്കിങ് ഒക്കെള്ളത്. ഫുള്ള് വൈറ്റായിട്ട് വൈറ്റാണ് പക്ഷെ അയീമങ്ങനെ ആഹ് ആയിക്കോട്ടെ ന്നാ ശരി.